ഹലോ ഹലോ.
ഹലോ.
ഓ. ഹലോ ആ ഇപ്പം കേക്ക്ന്ന്ണ്ട് എന്തൊക്ക്യാ?
ഇപ്പില്ലേ.
എന്തൊക്ക്യാ? ആഹ് ഹ് ഹ് ഹ്.
എന്താല്ല്
ആ ആഹ് പണിയൊക്കെ കഴിഞ്ഞ്
പണികളൊക്കെ കഴിഞ്ഞാ ആഹ് ഫ്രീ ആയില്ലേ
ഒക്കെ കഴിഞ്ഞ് മ്മ്
ആഹ് മ്മ് ആഹ് കുളി കഴിഞ്ഞാ?
കുളിച്ചില്ല കുളിക്കാനിണ്ട് ഞാൻ പിന്നെ വേഗം ഇതിലേക്ക് വന്നയാ
പിന്നെ എന്തൊക്കെയാ
മക്കളൊക്കെ എവിടെയന്നട്ട്
മക്കൾ തറവാട്ടി പോയി
ഏഹ് തറവാട്ട്ക്ക ആഹ് ആഹ് ഓലപ്പം കളി ആ സ്കൂള് ഇല്ലാത്തോണ്ട്
ആഹ് ആഹ് പിന്നെ
ഇപ്പഴ പിന്നെ എന്തൊക്കെ ആ ചോറും കറിയായി ചോറും കറിയായി ചോറും കറിയും പിന്നെ രാവിലെ പ ഭർത്താവിനെ ചോറ് കൊണ്ടപോവാണ്ടായിനു അപ്പൊ കടിയിലാണ്
ആഹ് ആഹ്
അ പിന്നെ ഫുഡ് കൊണ്ടോവും എന്താ മഴൊക്കെ ഇണ്ടോ അവിടെ
ഇപ്പൊ ചോർന്ന്
ആഹ് ഇവിടില്ല ഇപ്പൊന്നു രാവിലെ ഇണ്ടായിന് ചെറുതായിറ്റ് പക്ഷെ ഇപ്പല്ല
അതന്നെ ഇവിടെയും അതെ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല
ആഹ് ഇഞ് തിങ്കളാഴ്ച സ്കൂളിണ്ടാണെന്നെ നേറഞ്ഞി മഴ ഉണ്ടാവ
ആഹ് അതന്നെ
ആ സ്കൂൾക്ക് കുട്ടിയാക്ക് ആക്കണ തിരക്കില ഏറ മയ
ആഹ് ആ സമയം നോക്ക് മഴയിരിക്കും അത് കഴിഞ്ഞാപ്പിന്ന ഇണ്ടാവൂല്ല
പിന്നെ രാവിലെ അങ്ങട്ട് വരുമ്പോ പിന്നെ അസർക്ക് വരുന്ന നേരത്തും ഉണ്ടാവും മഴ
ആഹ്
അപ്പൊ രണ്ട് ടൈമില് ഏറെ മഴ ഉണ്ടാവ
ആഹ്
അപ്പൊക്ക് അപ്പൊ ഗതിയേടാണ് കുട്ടികൾക്ക് ഇത് പോവാൻ നടന്ന് പോണ് കുട്ടികളെ എങ്ങനെയാ പോണ് സ്കൂൾ വണ്ടിക്കാണോ അതോ ഏഹ് ഏഹ് സ്കൂട്ടി ഓടിക്കാ ഏഹ് ഏഹ് ആക്കി കൊടുക്കണ്ടാവൂലേ
മ്മ് ആക്കി കൊട്ക്കും മദ്രസയിലും അങ്ങനെ തന്നെ ഞാൻ ആക്കി കൊടുക്കും.
ആഹ് അതോണ്ട് സുഗാണ് സ്കൂട്ടിയൊക്കെ സ്കൂട്ടിയൊക്കെ നമ്മുക്ക് പഠിക്കണം എന്നാല ഉുള്ളു അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ
ആഹ അല്ലാ വണ്ടി
ആഹ അതാണില്ലത് ഞങ്ങൾക്ക് ഇവിടെ ചെറിയ മോനാണ് ആ സ്കൂൾ വണ്ടിക്ക് പോണ ഓന അഞ്ഞൂറ് രൂപയാണ്
ആഹ്
മറ്റേല് രണ്ടാളും ലെയിൻ ബസിന് പോകും
ആഹ്
ഒല് അഞ്ചു റുപ്യ വേണം സ്കൂൾ കു കുട്ടയാളായോണ്ട് പിന്നെ അങ്ങോട്ട അഞ്ചും ഇങ്ങോട്ട അഞ്ചും എന്നും വാ ണം ദിവസംത്ത് എന്നാലും എതെ ലും വെള്ളം കുടിക്ക കന അത് ഇത് പൈസ വേറെയും വേണം
ആഹ
അതൊക്കെയാണല്ലേ ആഹ അതാണല്ലത്
ഉം ഓല്ക്ക് രസല്ലേ
ആഹ ഓൽക്ക രസം പിന്നെ വസ ഉണ്ടായിട്ടുണ്ട സ്കൂട്ടി ഉണ്ട അോ ഭർത്താവിന്റെ
എന്നെ സ്വന്തമായിട്ടുണ്ട്
ആഹ അങ്ങനൊവകുമ്പോ വിനോയപ്പല്ല എത്രായി ലൈസൻസ ഒക്കെ എടുത്തിട്ട അപ്പൊ
ഞാന് പ്പൊരുകൊല്ലായി ഒരു കൊല്ലായി വണ്ടി ലൈസൻസ് വണ്ടി വാങ്ങി വക്കെ
ആ ആ പിന്നെ ലൈസൻസ്
അസെടുത്ത്
ആഹ് അങ്ങനെ ആകുമ്പ സുഖാണ് നമ്മുക്ക് എന്തിനേങ്കിലും കാര്യത്തിന് പുറത്ത്റങ്ങണമെങ്ക എനിക്ക് പേടിയാണ് ആഹ പിന്നെ അങ്ങനെ ശീലായി എങ്ങനെയാ പഠിച്ചതപ്പോ നമ്മള് ഭർത്താവ് ആ ഡ്രൈവിംഗ സ്കൂൾ പോയിട്ടില്ലേ
ആഹ
ആ
അവിടെ പോയി
എങ്ങനെ സ്കൂട്ടി ഒറ്റക്ക് പഠിച്ചതാ സ്കൂട്ടി മാത്രോ
ആഹ സ്കൂട്ടി മാത്രം
ആ ആ എത്ര ആവല്ലേ ഫീസ്
പിന്നെ ഏഴായിരം
ആ അങ്ങനെല്ലേ മറ്റേ നമ്മള് സ്കൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുക്ക് പെണുങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു ജോലി അതേപോലെ തന്റെ സ്കൂട്ടി കാര്യങ്ങളൊക്കെ വണ്ടി ഓട്ടാനും പഠിച്ചാ പിന്നെ വേറെ വേറെരാള ആശ്രയിച്ചിരിക്കെ ണ്ട കാര്യമില്ലല്ലോ മറ്റേ ഇത് എല്ലാത്തിനും പറ ഭർതാക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞതാവണ്ടേ എന്നാ ഇ നമുക്ക് അത്യാവശ്യം ജോലി ഉണ്ടേനും വീട്ടില അടുക്കുള്ള ജോലി നിസാരണ
ആഹ്
അതോട്ട അല്ലേനും പൊടുപ്പത് പണി ഉണ്ടാവും ചേച്ചും
ആഹ പിന്നെ എവിടെയും പോണൊക്കെ എങ്കിൽ നമ്മുക്ക് നടന്ന പോണ്ടല്ലോ
ആ അതാണുള്ളത് ഓട്ടോ ഓട്ടോ പക്ക തന്നെ കൂലി ഓട്ടോ കൂലിയ തന്നെ നല്ലാം വരോ
ആഹ ആഹ
എന്റെ മക്കൾക്കൊക്കെ ഞങ്ങൾ ഇവിടെ ഉള്ളിൽള്ള കുറച്ച ഉള്ള് ക്കാണ് വീട്മ്മേ ഒരു സ്കൂൾ ബസ്സ് വരൂല മെയിൻ റോഡ്ക്ക് പോകണെങ്കിൽ കോട്ടറക്ഷക്ക് പോവുകയാണെങ്കിൽ നാപ്പത് രൂപ കൊടുക്കണം
ആ ആഹ അതന്നെ ഓട്ടഷ പൈസ നല്ല പൈസ
അല്ലെങ്കിൽ ആഹ ന മുപ്പ രൂപ കൊടുക്കണംഓട്രോശ കല്ലേപിന്നെവിടെ സ്കൂട്ടി ഉണ്ട് അയിമ ഭർത്താവിന്റെ സ്കൂട്ടി മാക്കി കൊടുക്കും
ആഹ ആഹ
അങ്ങനെയൊക്കെ കയ്യൊള്ളൂ.
ആഹ്.
മഴയൊക്കെ ആകുമ്പോഴാണ് ഗതികേട് മഴയാവുമ്പേ നടന്ന് പോകണ്ടേ.
ആ അതന്നെ. ഭയങ്കര ഊരലല്ലേ.
ആഹ് അതാണ്. വീട്ട് പോയിനാ?
വീട്ടിലോ? ആഹ് പോക്കുണ്ട്. ആഹ് ഇന്ന് പോയിട്ടില്ല.
ആ ആ
ന്നാലും ഞാൻ എടക്കെടക്ക് തറവാട്ട്പ്പോം
ആ ആ അല്ല നി നിങ്ങളെ വീട്ട്ക്ക് പോവല്ണ്ടോ സ്വന്തം വീട്ട്ക്ക് ഏ
പിന്നെ
അപ്പൊ ആ തറവാട് അവിട്ത്തെന്നെണോ
ആ അട്ത്തെന്നെ
ആ അവൻ മക്കളെ പ്രായത്തില്ള്ള കുട്ട്യാള്ണ്ടാവൂലേവടെ
ഇല്ല ഇപ്പൊ ഉപ്പയേം മ്മേംള്ളൂ പക്ഷെ പെങ്ങമ്മാരൊക്കെ വെര്മ്പോ
ആ ആ ആ സ്കൂളില്ലാത്തോണ്ട് വന്ന്ട്ട്ണ്ടാവൂലേ ഏ ആ അത് ശെരി
പിന്നെ
ങ്ങള് ഡ്രസ്സാളൊക്കെ ഒണങ്ങാനും ഇതിനൊക്കെ എന്താ ചെയ്യല് യൂനിഫോമൊക്കെ മയാവുമ്പോ ഗത്യേടല്ലേ
വാഷിമിഷീനിലൊൺക്കും
ആ ആ ആ അത് ശെരി ന്നാലും ഉൺങ്ങി കിട്ടാനൊരു താണ്ല്ലെ നമ്മളീ കെട്ക്ക്ണ റൂമിലൊക്കെട്ടാല് ജലദോഷം പിടിക്കും പറഞ്ഞ്ക്ക് ഇൻക്കീ അലർജിന്റെ പ്രശ് നം ണ്ടായോണ്ടേ
ആ ആ
പൊ പൊടി കാര്യങ്ങളെല്ലാം അലർജ്യാണ് ന്നാലും ഇടൂട്ടോ ഡ്രസ്സാളൊൺങ്ങി കിട്ടണ്ടേ അപ് ഒക്കെ ഈ ഫാന്റ് രാവിലെ രാവിലെ ണീച്ച് അക്കമ്മ മ്മ ഫാന്റോൺങ്ങിക്ക്ണോ ചോയ്ച്ച്ണോല്ലല്ലേ
ആ
ആ ആ ഞമ്മക്ക് ഈ പെണ്ണ്ങ്ങക്കാണ് അയ്ന്റെ ഗത്യേട്ള്ളത് മിഷീനൊക്കെണ്ട് ന്നാലും ഒണക്കിയാല് ഈ കട്ടി ഞാൻ പറയും കട്ടി ചാക്കാള് പറയും ഈ ജീൻസിനൊക്കെ ഒണങ്ങി കിട്ടൂലല്ലോ എവടെ തറവാട്ടിലെത്യോ കുട്ട്യാള് കുട്ട്യാള് ഒറ്റയ്ക്ക് പോകാറില്ലേ തറവാട്ട്ക്ക്
ആ ഒറ്റക്ക് പോകും അട്ത്തന്നല്ലേ
ആ ആ ഞ ഞങ്ങളെ തറവാടും അങ്ങൻത്തെന്നെണ് അട്ത്താണ്
ആ
തറവാടും ഞങ്ങളെ വീടും പിന്നെ ഇളേച്ഛന്റെ വീടും തന്നെ അട്ത്തട്ത്താ
ആ ങ്ങള് സ്ഥലം വാങ്ങീലാപ്പൊ
ഇല്ല ആ ഞങ്ങൾ സ്ഥലം വാങ്യേതാണ്
ഉം ഞങ്ങളും അങ്ങൻത്തെന്നെ
ആ ആ സ്ഥലം വാങ്ങി എത്രായി ങ്ങള് വീട് കേറ്റിറ്റ്
അഞ്ചു വർഷായി
ആ ഞങ്ങളും അങ്ങൻത്തെന്നെ നാല് നാല് വർഷം കയ്ഞ്ഞ് ഈ അടുത്ത ഓഗസ്റ്റ് വന്ന അഞ്ച് വർഷായി
ആ പിന്നെ
എന്തൊക്കെപി എന്താല്ല അങ്ങനെ പോണ് മയക്കാലാവും പ്പൊ നമ്മക്കൊന്ന് പൊർത്ത്ക്കെറങ്ങണെങ്കില് പുടിച് ച്ചണെങ്കിലൊക്കെ കെത്യേടും കാര്യങ്ങളും ആയിക്കാണ്ട് അങ്ങനെ പോം ജലദോഷവും പനീം പനിണ്ടായിന്നൊ അവടെ മക്കക്ക്
ഇപ്പല്ല
ആ ഇവടെ ഞങ്ങക്കെല്ലാര്ക്കും ആ അങ്ങൻത്തെന്നെ അങ്ങക്കും ഇപ്പൊ ഇപ്പാര്ക്കുംല്ല തിന്റെ എടക്ക് മക്കക്കൊക്കെ സ്കൂളും കാര്യങ്ങളും ഒക്കെ പോയിയറെ
ആ
പനി ജലദോഷ ആവുമ്പോ
ആ
മൂക്കടപ്പും ജലത് ഈ പനി മറപ്പോ വലിയ സൈസ് പനികളു ണ്ടല്ലേ വെള്ളക്കെട്ട ട്ടോ ഈ വെള്ളത്തിന്നൊക്കെ ഉണ്ടാവണേ പല്ല് ആശിക്കല്ല ആ അറിഞ്ഞത് എങ്ങ ക്ക് ഈ വയറിളക്ക ഇപ്പം ചർദി ഞങ്ങക്കൊക്കെ പനിച്ചിക്ക അങ്ങനെയാണ് പച്ചവെള്ളം കുടിക്കാൻ പറ്റൂല്ല തിളപ്പിച്ച് അറിയ വെള്ളങ്ങ ഇങ്ങൾ അങ്ങനെ കു ടിക്കല് വെള്ളം ന്താക്കി കാണ്ടോ
തിളപ്പിച്ചറി യിട്ട് പച്ച കുടിക്കലില്ല
അഹ് ഇവിടെ മക്കൾക്കൊക്കെ പച്ചള്ളിയേ പറ്റുള്ളൂ ഞാൻ കുടിക്കൂല ഞാന് എപ്ളേയിലൊക്കെ ഇച്ചി അലർജി ർജി ഉണ്ടാവുമ്പോ തുമ്മല് വേഗം വരും ഈ തണുപ്പ് തട്ടിയാലേ
ആ
അപ്പൊ ഞാന് കരിങ്ങാലി വെള്ളം ഉണ്ടാക്കിയ വക്കും അത് ഞാന് കുടിക്കും ചിലപ്പോ ചെറിയ മോനും കുടിക്കുംല്ലാത്ത അത് ആരും കുടിക്കൂല അവർക്കൊക്കെ ഇതും പച്ചവെള്ളം കുടിക്കാന്നല്ലാതെ
ആ വേനൽക്കാൽ കൊക്കെ പിന്നെ ഫ്രിഡ്ജിലിവെച്ച വെള്ളേ പറ്റുള്ളൂ
ആ ആ വേനൽക്കാലത്ത് ഞാൻ അതേമാർക്ക് ഫിഡിച്ചിന്ന് നമ്മള് നല്ല ചൂടല്ലേന്ന ഇപ്രാവശ്യമൊക്കെ
ഉം
അപ്പം ഫ്രിഡ്ജിന്നു വെള്ളം കുടിച്ചിട്ട് അലർജി ഇങ്ങട്ട് കൂടി
ആ ആ ആ
ഐന് ഹോമിയോ മരുന്ന് നല്ലാണ് പറയൂലേ
ആഹോമിയോ മക്കൾക്ക് ഞ ഹോമിയോന്നെ കൊടുക്കല് ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ കൊടുക്കലില്ല
ഏ അപ്പോലെ അങ്ങനെ അടുത്തുണ്ടാവോ ഹോസ്പിറ്റല ഉണ്ടാവോ ഹോമിയോന്റെ
ആ ഉണ്ട് ഗവൺമെന്റിന്റെ ഉണ്ട് ഇവിടെ ഇല്ല ഉണ്ട് ആയുർവേദിക്കിന്റെ ഉണ്ട് ഗവർമെന്റിന്റെ അഞ്ച് റുപ്യാ കൊടുത്താൽ മതി
അഞ്ച് രൂപ ഞങ്ങളെ ഇവിടെയുണ്ട് ഞാൻ എന്നിട്ട്പ്പോ അലർജിക്ക് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ച് കുടിച്ചും മതിയായിട് ഞാൻ ഇപ്പ ആയുർവേദാ ണ് അലർജിക്ക് കുടിക്കണ
ആ ആ
ഹോമിയോ ഹോമിയോ ഉണ്ട് കുറച്ച് പക്ഷെ അങ്ങോട്ട് ദൂരത്തക്ക് പോകണ ഇത് പിന്നെ ഇത്ണ്ട് ഇംഗ്ലീഷ്മാര്ന്നും ആയുർവേദവും ഉണ്ട് ഇ ഇവിടെ വീടിന്റെറ അടുത്ത് തന്നെ ഉണ്ട് ഗവൺമെന്റിന്റെ
ആ ആ അതന്നെ
ഹോമിയോ ഹോമിയോ ഉണ്ട് അടക്ക്ഞ്ഞെ കൊറച്ചൊന്നാണ്ട് ബസ്സിന് പോകണം
ആ ഞങ്ങക്കും
എങ്ങനെ ഇപ്പൊ ചെറപ്പം തൊട്ട തന്നെ കുടി ക്കണതോണ്ട് പിന്നെ കുഴപ്പുണ്ടാവില്ലല്ലേ ഹോമിയ മറ്റ ഹോമിയ പുടി ച്ച് കിട്ടാൻ കെതിയടാണ് അറിയാലോ
ആഹ് അങ്ങനെ പറയുന്നക്കാ പക്ഷെ മക്കക്ക് കൊഴപ്പല്ല
ആഹ്അവര് ചെറിയ കുട്ടികള ആവുമ്പളേ ആയു ആയുർവേദം അങ്ങനെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് മരുന്ന് ഇതായി കിട്ടൂലല്ലോ
ആഹ് ഇവിടെ ആയുർവേദിക്കിന്റെ ഹോസ്പിറ്റലില് യോഗ്യ അങ്ങനത്തെൊക്കെണ്ട്
ആഹ് യോഗല്ലേ അവിടുന്ന് ആരേലും പോണോലുണ്ടോ
പിന്നെ ഞങ്ങൾ പോക്കണ്ടിരുന്നു ആ എന്ന ശരി ആയി
ആഹ് ആയിക്കോ